ഹലോ
ആ എന്തൊക്കെ എന്ത് വിശേഷം
ആ സുഖം അവിടെ എന്തൊക്കെയുണ്ട് സുഖമാന്നോ
സുഖാണ്
രാവിലത്തെ കാപ്പിടൊക്കെ കഴിഞ്ഞാ
ഉം കഴിഞ്ഞു മക്കള് പോയി തല്ക്കണ് അങ്ങ് തൊടങ്ങട്ടെ ചോറ് വെള്ളം അടുപ്പത്തുണ്ട് ഉപ്പേരിക്ക്അരിയണം ക്യാരറ്റ് അരിഞ്ഞു വെയ്ക്കുന്നു കായോ എല്ലാം ഉച്ചക്കന്ക്ക് കായോ
എന്തോ രാവിലെ എന്തോ കഴിച്ച്
രാവിലെ പാലപ്പം
പാലപ്പം ആ പാലപ്പം ഞങ്ങളടെവിടക്കെ അപ്പന്നാ പറഞ്ഞയുന്നത് പാലപ്പം
അല്ല ദോശല്ല നമ്മള് വെള്ളപ്പല്ലേ
ആ നമ്മുടെ ഈ സാധാ പച്ചരി മാത്ര ഇട്ട് അരക്കുന്ന ആ അപ്പല്ലിയോ
ങ്ങ ദോശന്ന് പറയും ഇത് നമ്മള് ഇതേ ഇപ്പ പച്ചരി ഇണ്ടായി ഇണ്ടാവും ഈസ്റ്റ് ഇണ്ടാവും എന്തൊക്കെ ഇട്ട അ പാക്കറ്റ് വാങ്ങൂലേ അല്ലല്ല നമ്മള് പാക്കറ്റ് പാലപ്പവുംവെള്ളപ്പംപറഞ്ഞു പാക്കറ്റ് വാങ്ങൂ മിക്സില് നമ്മള് പിന്നെ ഒന്ന് മിക്സിയിട്ട് പഞ്ചസാര ഉപ്പിട്ട് അടിച്ചാ മതി
ആ ആ ആ ആ ഓ ഈ മധുരക്കിട്ട് ആ ഞങ്ങളിവിടെ കിണ്ണത്തപ്പന്ന് പറയന്ന്
അയ്യോ അല്ല നമ്മള് വെളളപ്പ ചട്ടില് ചൂടില്
ആ നമ്മളത് ഇങ്ങനെ ഈ പ്ലേറ്റ് ഇട്ട വെച്ചിട്ട് ആവി കേറ്റിയെടുക്കും
അതല്ല നമ്മള് അപ്പം വെള്ളപ്പത്തിന് നമ്മള് വെളിച്ചെണ്ണ ഒന്നും ആക്കാതെ ഇണ്ടാവല്ലോ
ങാ എന്തുവാ എനിക്ക് മനസിലായില്ല
നമ്മള് ദോശ
കിടുവോ?
ഏ
ഉഴുന്നെക്കെ ഇടുവോ? അത്
ഉഴുന്നിട്ടുകാണുന്നത് വേറെ അത് നമ്മള് എന്ത് ഉഴുന്ന് ദോശ റിം
ആ ദോശ ആ
ആ ഇത് നമ്മള്മിക്സ്അതി ഈസ്റ്റ് ഒക്കെ ഓരുചേർത്ത് വരുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണ്ടേന്നോ?
ആ ഞങ്ങളവിടുത്തെ അപ്പം തന്നെ.
ആ ആ ആ
ഉം ഇവിടെ ദോശ.
ആ ശരി
അത് പിള്ളാരൊക്കെ സ്കൂ സ്കൂളിൽ പോയോ?
ആ അതൊക്കെ പോയി. ആ പിന്നെ ഉച്ചയ്ക്കിത് നാളക്കക്ക് വളർത്തിട്ടൊക്കെ തഴി അയച്ചു എന്നാ ഒയി ഒന്നും കൂടി പച്ചരി പൂട്ടച്ചാല് വൈകുന്നേ അഴച്ചക്കാ ഇന്നലെ രാവിലത്തെ നല്ലോ പൊങ്ങി വരും അതു പിന്നെ ദോശയാക്കിഉണ്ടാക്ക
ഉണ്ടാക്കാം. ആ ആ
ശരി ഉഴുന്നും, നുള്ളും ഉലുവയും ഇടുക, പിന്നെ അരക്കുമ്പോ കുറച്ച് ചോറ്ഇടുക.
ആ
ഉം
പൊങ്ങി വരുംല്ലേ?
ആന്നോപൊങ്ങി വരും രാവിലെ ആവുമ്പത്തേക്ക് പൊങ്ങി വരും. പിന്നെഅപ്പ ഉപ്പി തവി മറ്റേ പാലപ്പത്തിന്റെ പൊ കൂടെ അരച്ചു വെ ക്കണം. എന്നാ പിന്നെ അക്കലും ചുടാനും പറ്റൂല
ആഹ് കറി എന്തുവാ ബീഫ് കറിയോ
ബീഫാ
മ് രാവിലെ ബീഫ് കറിയൊക്കെ ഒണ്ടാക്കാൻ സമയം കിട്ടു
അല്ലല്ല ബീഫ് ഇണ്ടാക്കിയ ഇണ്ടായി
മ് പിള്ളേർക്കൊക്കെ അതാണല്ലോ ഇഷ്‌ നോൺവെജാണല്ലോ പുള്ളാർ
ഉം ഓൽക്ക് ഒരിഷ്ടൊന്നുല്ല അപ്പോ ഞാന് ഞാൻ പിന്നെ ഉംന്ന ഇണ്ടാക്കിയതാ ഇവിടെ ഇക്കാക്ക് കൊടുക്കാഴ്ച്ചാണ്ടെ മക്കള് എല്ലാക്കും അറിയാവുന്നില ഓൽക്ക് ഞാൻ പഞ്ചസാരെം ഇല്ല പഞ്ചസാരല്ല ശർക്കരെം തേങ്ങെം കൂടി
ആഹ്
കൊട്ക്കും ഉതാക്കി അപ്പ അതിഷ്ട
മക്കളൊക്കെത്രെല
പ്ലസ് വൽത് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പൊ അക്കൗണ്ടിങ്ങ് ഗ്രാഫിക് ഡിസൈനിങ്ങും പഠിച്ചാണ്
ആഹ് അഹ്
ഉം രണ്ടാമത്തത് എട്ടാം ക്ലാസില് ഒല് മൂന്നാമത്തെത് നാലാം ക്ലാസ്
ആഹ് ആഹ് ആഹ് ഉച്ചത്തെക്ക് മീനൊക്കെ കിട്ടിയാ ഇവടെ മക്കൾ എനിക്ക് മക്കളൊന്നു ഇല്ല ഇല്ലല്ല
ആഹ് കല്യാണം കയിഞ്ഞിലാ
കല്യാണം കഴിഞ് മക്കളൊന്നുല്ല ഒരു വർഷം ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ആഹ്
ഹസ് വടെ മീന് വന്നിട്ടില്ലെന്നെ ഇപ്പൊ ട്രോളിങ്ല്ലേ മീൻ കിട്ടോ നീ ഇതിലെ കൊണ്ടുവലുണ്ടുന്ന് പറഞ്ഞിട്ടില്ല കടയിലും ഇല്ലാര്ന്ന് കൊറച്ച് അത് കൊറച്ച് പുറത്തേക്ക് പോണം പോയിട്ടില്ല ഇനി ഇന്നിപ്പോ കേഴങ്ങ് താളിപ്പ്ണ്ടാക്കാം പയർ ഉപ്പേരി ഉണ്ടാക്ക ക്കാ പിന്നെ കൈപ്പപ്പിരി ഇണ്ടാക്കാ പിന്നെ മുട്ടത്തെ പൊരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാ ചിക്കനോട്‌ വല്ല ഇസ്ത്തല്ല മീൻ കിട്ടും പിന്നെ പോവണം വണ്ടീമേ പോയാലടുത്തു കിട്ടും
ആ ആഹ് ആ ഞങ്ങളിവിടെ ഇഷ്ടം പോലെ മീനാ പക്ഷെ ഇപ്പം മീൻ കിട്ടാനില്ല ഉം ഇപ്പം ട്രോളിംഗ് ഒക്കെ ആയൊണ്ട് ഒന്നും ഒള്ള മീനാങ്കി വെല കൂടുതലും നല്ലതു അല്ല
പ്പ ട്രോളിംഗ് അല്ലേ
ആഹ് ഹാ അത് ഹസ്ബൻഡ് ഒക്കെ ജോലിക്ക് പോയാ
ഇല്ല ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഇപ്പൊ വന്നതാണ് അപ്പോ ആവുന്നോളൂ
ഓഹോഹോ ഗൾഫിന്നോ
ആ ആ അവിടെസോ
ആ അതും ഇതും ഗൾഫിലാ ഇപ്പൊ നാട്ടിലൊണ്ട്
ആ അത് ശെരി
ഉം ഉം ഉച്ചക്കത്തേക്ക് ന്തോ ആയി കറിയൊക്കെ ആയോ വല്ലോം
ഉച്ചക്ക ഒന്നും ആയിട്ടില്ല ഉച്ചവക്കാ ചോർന് ആയിവരട്ടെ അ മക്കളവിടെ പോയിട്ടേളുന്ന് ഇനി അവക്ക് ചോ ആ ചോറ് കൊണ്ടോയി മാങ്ങൂല്ല കൊണ്ടോവില്ല ഉം എട്ടാംക്ലാസ്സ് ത്തെ കുട്ടിക്ക് ഒരു മോനാണ് ആൺ കുട്ടികക്ക് പൊതുവേ മടിയല്ലേ ചോറ് കൊണ്ടുപോകാൻ ഉം എന്നിട്ട് എട്ടാം ക്ലാസ്സ് ചോറുണ്ട് മാങ്ങൂല ഒന്നും
ഉച്ചക്ക്
അന്ന് പൈസ ഉണ്ടന്നെ കഴിക്കും അല്ലെങ്കെ അങ്ങനെ വെക്കും അല്ലെങ്കി ചങ്ങായിമാരടെ മടിച്ചിട്ട് കൊണ്ടുപോകാൻ മടിയാ
പിള്ളേരെല്ലാം അങ്ങനെ അവരെല്ലാം കൂടെ
ആഹ് ആഹ് ആഹ് അങ്ങനെ തന്നെയാണ് അപ്പം ഉണ്ടാക്കിൽ വഴില് കണ്ട
പെണ്ണുങ്ങളാ ചുമന്നടുത്തു കൊണ്ടൊക്കെ പോകുന്നത് ഓരോ
ആഹ് അത് തന്നെ നമ്മള് പത്താം ക്ലാസ് ആയിട്ടും ഒമ്പതാം ക്ലാസ് ആയാലും അവിടുന്ന് വാങ്ങാൻ നമ്മടെ കാലത്ത് ഇപ്പം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാലും വേണ്ട
ആഹ് സ്കൂളിലൊക്കെ നല്ല ചോറൊക്കെയാണോ?
ആഹ് ചോറും ഉച്ചക്ക് ചിക്കൻ കറികളൊക്കെ ഉണ്ടാകാറുണ്ട് ഉം അയിന് അപ്പം ഉണ്ടാവുന്ന ചങ്ങായിമാരെ അ വെയിറ്റ് ഉണ്ടാക്കുവാണെങ്കില്
ആഹ് എല്ലാരും പൈസ കൊണ്ടുവരും എല്ലാരും പൈസ ഇട്ട് മേടിക്കുമായിരിക്കും എല്ലെ?
ഉം അങ്ങനെ വാങ്ങും അല്ലെങ്കിൽ ആരെടെ പ്ലേറ്റ് ഒരാ അത് കഴിഞ്ഞിട്ടുള്ളത് വാങ്ങി തന്നേക്കും ഉം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഓല്ക്ക് ഓല് അങ്ങനെ മാറിപ്പോ ഞമ്മള് പാട്ട് പാട് അല്ലാതെ
ഉം രാവിലെ എണ്ണീറ്റ്ല്ല ഒതുക്കുവോ വെളുപ്പിനെ എണ്ണീക്കുവോ
ആഹ് ഞാനൊ അഞ്ചര ആവുമ്പത്തെന് അവന്
ആഹ് ഓഹോ ഹോ
ഉം അവനിന്ന് സ്കൂള് മദ്രസ കൊണ്ടേ ആക്കണം
ആഹ് സ്കൂളിലൊക്കെ എങ്ങനെ പോം ബസ്സോണ്ടോ അതോ നടന്ന് പോവോ
നടന്ന് പോവും
ഉം അടുത്താവന്നോ
അടുത്തുന്ന് കൊറച്ചു പോവാണ്ട്
ഉം ഇത് കൂട്ടാരമായിരട്ടങ്ങ് പോവോ
ആഹ് ആ മറ്റൊരു പിന്നെ വന്നപ്പോ തൊട്ടേ അവിട്ന്ന് അങ്ങ്ട് പോകും ഇവിടുന്ന് ചായക്ക് കടി കൊടുത്തയക്കും പോകുമ്പോ എന്റെരു അമ്മായിന്റെ വീട്ട് ണ്ട് അവിടെ വെക്കും ബാഗ് പിന്നെ ഇവിടെന്ന് പോണെങ്കി കൊറേം പോവാ ണ്ട്
ആ ട്യൂഷന് പോകുന്നില്ലയോ
ഇല്ലല്ല ഓൻ എട്ടാം ക്ളാസല്ലേ
ആ എന്താന എന്തന്ന് ഇവിടെ ട്യൂഷനൊക്കെ പഠിക്കുന്ന പിള്ളേരാന്നോ
ആഹ് അതൊന്നില്ല എത്താ ട്യൂഷന്ന് പറഞ്ഞയച്ചിട്ട് ആ ട്യൂഷം പോവല്ലാതെ
ഉം ജോലി ചെയ് ജോലി ചെയ്യുവാന്നോ
ആര്
ജോലി ചെയ്യുവാന്നോ
ആണ് ആ ഞാന് അരി അരിയിടാ
അനക്ക് ഏതൊക്കെയാ വാങ്ങ്
അതത് വെച്ചിട്ടല്ല
ആഹ
ചോറും കൂട്ടാനൊക്കെ ആയോ പൊറത്ത് പോയിട്ടൊന്നില്ല അന്ന് എന്റെ വീട്ടിൽ പോയി പോന്നതാ പിന്നെങ്ങോട്ടും പോയിട്ടില്ല പിന്നെ മഴയായും പിന്നെ പോയിട്ടില്ല ഇല്ലാപ്പോ സ്കൂളും മദ്റസയും ഇല്ലേ കുട്ട്യോളെയും കൊണ്ട് കൊണ്ട് പോവാ കജ്ജൂല്ല പിന്നെ ശരി ഇന്ന് വേറെ കല്യാണം ഇണ്ടായിനി
ആഹ് ആഹ് ആഹ
ഒഴിവില്ലാന്ന് കല്യാണേനി
ഹം ഹം
ങ്ങൾക്ക് പൊറത്തോയേല്ലേ
എ
പൊറത്ത് പോയല്ലേ ചോയ്ക്ക
ഇല്ല ഇല്ല എനിക്ക് ക്ലാസൊക്കെ ഉണ്ട് അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സമയം കിട്ടാറില്ല കിട്ടുമ്പോ എവിടെങ്കിലൊക്കെ പോവും ആ പഠിക്കാ മറ്റ പി എസ് സിക്ക് പോകുന്നു
ഹേ അത് ശരി
ഉം അപ്പൊ അത് പഠിക്കുവായിരുന്നു അത് ഒന്നിടവിട്ടേ ഉള്ളൂ ആഴ്ചയിൽ മൂന്ന് ദൂസം ച്ചുള്ളു ക്ലാസ്
ആഹ്
ആഹ് ആപ്പം അത് അന്നേരം അത് ഇപ്പ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്ന് നാളെ പോണം ഇപ്പ വെറുതെ എന്തായാലും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കരുന്നു
ആഹ് ആഹ് അയ് ശരി പണി കഴിഞ്ഞോ
ഓ
പണികളൊക്കെ കഴിഞ്ഞോ
പണി ഉച്ചക്കത്തേക്ക് കറി ആക്കീതാ ഇവിടെ രാവിലെ എല്ലാം അങ്ങ് ആക്യി വെക്കും ചന്നോതിക്കാ ആഹ് ആഹ് പിന്നെ ചോറ് വെച്ച് ചോറാവണം ചോറ് വേറെ മറ്റേ ഈ ചൂടാരപ്പെട്ടി അറിയാവോ പ്രഷർ കു കുക്കർ ഇല്ലേ ആഹ് അതിനാതാ വെക്കുന്നെ അപ്പ അതിനഹത്ത് എറക്കി വെച്ചേക്കു ആഹ് റൈസ് കുക്കർ അതു തന്നെ അത്തിനാത് എറക്കി വെച്ചേക്കുവാ
ഉം നമ്മൾ അടുപ്പത്താ ണ്ടാക്കല് ഒക്കെ ഗ്യാസ് ഒന്നുണ്ടാക്കും ചോറ് അടുപ്പത്താ ണ്ടാക്കല്
എന്നാ ശരി ജോലി നട
ആഹ് ഓക്കേ ഇന്നാല്